ആഹ്
ഹലോ എന്തൊക്കെ ടി വർത്താനം
എന്തൊക്കെ സുഖം നല്ല വർത്താനം എന്താ അന്റെ വർത്താനം
സുഖായിട്ട് പോണ് അൽഹംദുലില്ലാ
ആഹ്
പിന്നെ പെരുന്നാക്ക് വന്നപ്പ അന്നേ കണ്ടില്ല
പെരുന്നാക്ക് ഞാന് ആഹ് എല്ലാരും കണ്ട് പറഞ് മെച്ചിയോളു വന്നീനി കണ്ടില്ല ഞാനി വന്നിട്ടില്ല എനിക്ക് വരാൻ പറ്റിയിട്ടില്ലേനി ഇനിക്ക് വരാൻ പറ്റില്ല ഞാൻ വന്നില്ല
നാത്തൂമാരൊക്കെ ഉണ്ട് അവിടെ അറിഞ്ഞു ആഹ് ഏട്ടത്തിന അനിയത്തിയാളെ ഓലെ ക്കൊ കണ്ടു അനിയത്തിന്റെ ആഹ് അനിയത്തിന്റെ പ്രസവം
ഇജ്ജറിഞ്ഞിലേ
ആഹ് കണ്ടു എങ്ങനെയൊക്കെ ഇനി പിന്നെ സുഖപ്രസവം തന്നെല്ലായിരുന്നോ
ആഹ് സുഖപ്രസവം തന്നെ കുഴപ്പമൊന്നുല്ല രണ്ടാം തീയതി രാവിലെ അഡ്മിറ്റായി ഒരു മഗ്‌രിബ്ൻ്റെ നേര ത്തായപ്പം പ്രസവം കഴിഞ്ഞു ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ് ആഹ്
വീട്ടിലാണിപ്പോ കൊയപ്പൊന്നുല്ല അങ്ങനെ പോണ്ട്
ആഹ് വീട്ടിൽന്നിട്ടാരാ പിന്നെ ഉമ്മച്ചീനോട് കയ്യുവോ
ഇല്ലമ്മച്ചി പിന്നെ നാത്തുണ്ടല്ലോ ഓളുണ്ട് പിന്നെ ഒരു കു കുട്ടിനെ കുളിപ്പിക്കാനും ഓളെ കുളി പ്പിക്കാനൊക്കെ ഒരു താത്ത വരും
ആഹ് അതാ ആത്ത ആഹ് താത്ത എങ്ങനെണ്ട്
താത്തുഷാറ അടിപൊളി കൊയപ്പൊന്നുല്ല
രാവിലെ വന്ന് വൈകുന്നേരം വരെ പോണതാ അങ്ങനെ
അങ്ങനെല്ല അങ്ങനെല്ല അത് ഓളത് ചുറ്റുപാടുകളൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് താത്ത പോകും ഉം കുട്ടിന്റെ ഓളെമ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആഹ് അങ്ങനെ കിട്ടും അങ്ങനെ കിട്ടായൊന്നുല്ല അങ്ങനെ കിട്ടും
എങ്ങനുണ്ട് താത്താക്ക് സ്വഭാവോം കാര്യൊക്കെ
ആഹ് അതാ സ്വഭാവൊക്കെ നല്ല സ്വഭാവ നല്ല താത്തേണ് നല്ല വൃത്തിയാണ് എടുക്കണ ജോലിക്കൊക്കെ നല്ല വൃത്തിയ അലക്കിയാലും ഒക്കെ നല്ല വൃത്തിയാ നല്ല താത്തയാണ് കൊയപ്പൊന്നുല്ല അങ്ങനെ പോവണ്ട് ജ്ജ് ജ്ജ് പിന്നെ പെരുന്നാള് കഴിഞ്ഞേരം വന്നീനിയോ
ഞാൻ വന്നി വന്നീന് അപ്പം ഓല് ഹോസ്പിറ്റലിൽന്ന് വന്നീണോ ഇല്ലേ എന്നൊന്നറിയില്ലല്ലോ
ആഹ് ആഹ് ആഹ്
വേഗം പോന്ന് ചെയ്തേണ് അന്നന്നെ പോന്നിങ്ങട്
ആഹ് ആഹ് നിന്നിട്ടില്ലല്ലേ
നിന്നിട്ടില്ല പെരുന്നാക്ക് രണ്ടീസം നിന്നു അന്നാ ൻ്റെ അമ്മായി ആളേം എല്ലാരേം കണ്ടു
ആഹ് പെരുന്നാക്ക് ഞാൻ വന്നിട്ടില്ല എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ ഇവടെ ഇവടെ ആരൂല്ലാത്തോണ്ട് ഓല് വരുമ്പോ ഞാനൂടി ഇവിടെ ഇല്ലാഞ്ഞ ഓല്ക്ക് ബുദ്ധിമുട്ടാ
ആഹ് അത് ശരിയന്നെയാണേ അങ്ങനെയവുമ്പോ അമ്മളങ്ങനെ കഴിയണോരാവുമ്പോ നാത്തൂമ്മാര മാതിരിയല്ലല്ലോ പ്പ മ്മള്
ആഹ് അതന്നെ ഞമ്മളങ്ങനെയല്ലേ നിക്കല് അമ്മളിപ്പോ ഓല് വരിയാണെങ്കി വന്നോട്ടല്ലല്ലേ നമ്മള് നിക്കല്
ആഹ്
ഞമ്മള് ഓല്ക്ക് ഓല്ക്ക് മ്മളല്ലാതൊരു ബുദ്ധിമുട്ട് വേണ്ടാലാണ്ട് പിന്നെ ഞാന് പോയില
പിന്നെ അയിന്റെ എടേൽ ലച്ചു ന് കുട്ടിയക്ക് വീണുങ്ങാണ്ട് മുറിയേറ്റലോ ആക്കലോ ങേ അങ്ങനെ ഒന്നുമില്ല നിന്ന് വല്യൊരു ഉഷാറന്നില്ലേ ലച്ചൂനെ ഓക്ക് ങേ ഓക്ക് കൈയ്യിനൊക്കെ മുറിയൊക്കെ പറ്റീനി അത് മഞ്ചേരി ഹോസ്പിറ്റലില് പോയി സ്റ്റിച്ചിട്ട് അങ്ങനെ അങ്ങനെ
എന്നിട്ടൊണങ്ങിയോ ഓക്ക് മുറിവൊക്കെ ഒണങ്ങിയോ
ഓ ഇപ്പൊ കൊഴപ്പോന്നൂല്ല
ഉം കുട്ടി അനിയത്തിന്റെ കുട്ടി കുട്ടി വന്നിട്ട് വെയിറ്റും കാര്യൊക്കെ ഇണ്ടായിരുന്നോ
ആ കൊഴ്പ്പോന്നില്ല ഓക്ക് ബുദ്ധിമുട്ടുകളൊന്നും പ്രശ്നം കുട്ടിക്കും കൊഴപ്പൊന്നൂല്ല കുട്ടീടെ ഡോക് കുട്ടിയെക്ക കാണിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നൂല്ല ആഹ് അത്യാവശ്യം വെയിറ്റും ഒക്കെ ഇണ്ട് ആഹ് ഉം അത്യാവശ്യം വെയിറ്റും കാര്യക്കെണ്ട് കൊഴപ്പൊന്നൂല്ല
പേരിട്ടോ
പേരിങ്ങനെ തെരയിണ്ട് എല്ലാരും വാട്സപ്പിൽ ഓരോ ആഹ് പേര് പറയാപ്പ അവൾക്ക് പറ്റൂല അല്ലെങ്കിൽ ഓന് പറ്റൂല അങ്ങനെ പേര് തെരഞ്ഞോണ്ടിക്ക്ണ്ട്
പെൺകുട്ടിയല്ലേ
ആഹ് പെൺകുട്ടി. ഓന്റെ പേര് കൂട്ടിടണം ഓന്റെ പേര് കൂട്ടിങ്ങാണ്ടാണ് ഓല്ക്ക് പേര് വേണ്ടിയത് അപ്പോ ഒരു പേരിടുമ്പോ ഓന്റെ പേര്ക്ക് മാച്ച് വരുന്നില്ല
മാച്ച് വരുന്നുണ്ടാവില്ല
ആഹ് അങ്ങനെങ്ങനെ തെരയ്ണ്ട് ഓരോ പേര്ങ്ങനെ പറയ്ണ്ട്. അൻ്റെ നാത്തുമ്മാരൊക്കെ വന്നീന്യോ?
ആഹ് എൻ്റെ നേരെ ഒരു നാത്തൂൻ ഇവിടെയുണ്ട് ഓലൊക്കെ പെരുന്നാക്ക് വന്ന്ങ്ങാണ്ട് അങ്ങനാണ് പോയി, പിന്നെ വല്ല്യോക്കല്ലേ വരാൻ പറ്റോള്ളൂ മറ്റോലൊക്കെ സ്കൂളും മദ്രസും ഒക്കായിട്ട് വേറെ വേറല്ലേ.
ആ ആ ആങ്ങ് ആഹ്. ആ ആ ആര് പ്പോയ്നിപ്പോ വരാനും നിക്കാനൊന്നും ഒയിവ് ഇല്ല്യല്ലോ ഈ മക്കള് സ്കൂളും മദ്രസും കാര്യങ്ങളൊക്കല്ലെ
മുടികളേച്ചിലൊക്കെ വലുതായിട്ട്ണ്ടാവോ? എന്തൊക്ക്യാ പറഞ്ഞോ?
ആ മുടി കളേച്ചൽ പരിപാടിയുണ്ട് പരിപാടി വെക്കണം അയിന് ഈ മഴായപ്പളേയ് മഴ കൊറച്ച്ന്നാണ്ട് ആഹ് അമ്മക്കൊറ കൊറച്ചൊന്നാട്ട് കൊറയട്ടെന്നെട്ടാക്കാന് നമ്മക്ക് സൗകര്യും കൊറവല്ലേ വീട്ടില് മുറ്റത്തൊയൊക്കെ സൗകര്യും കൊറവല്ലേ നമ്മക്ക് അപ്പോൾ ഏഴന്റന്ന് വന്ന്ങ്ങാണ്ട് മുടി കുട്ടിന്റെ മുടി ഒന്ന് കളഞ്ഞ് പോയിണ് ഇമ്മീം ഓനൊക്കെ വന്ന്ങ്ങാണ്ട്.
ഏഹ് അത് മതിയാല്ലോ ഇഞ്ഞി നാപ്പത്തിന്റെന്നൊക്കറാത്താ മതീയാല്ലോ.
പ്പോയ്നോ അയിന്റെ എടേല് പിന്നെ പറ്റിയ സമയം നേരൊക്കെണ്ടെങ്കിൽ അപ്പം പരിവാടി ഒക്കെ കഴിച്ചാറ്ഞ്ഞ്ങ്ങാണ്ട് മുടി കളഞ്ഞുങ്ങാണ്ട് ഓല് പോയതാണ്.
ആ..
ഒക്കെ റെഡിയാക്കി എടുക്കാറുങ്ങ്ണ്ട്.
പിന്നെ മോ വല്ല്യ വല്ല്യ മോള് പ്ലസ് ഓൺലേക്ക് അല്ലെ
ആ ആ ഓൾ പ്ലസ് വണ്ണ്. ഓൾ പ്ലസ് വണ്ണാണ് ഓളുടെ പെരുപറമ്പ് സ്കൂള്ള് ഓക്ക് പിന്നെ രാവില്യേ എളുപ്പാണ് പെരൂപറമ്പ് കിട്ടിയോണ്ട് പത്ത് മിനിറ്റോണ്ട് അങ്ങട്ടെ എത്തും ആ നടന്ന് പോവാനൊള്ളൂ ഓള് അരീക്കോട് പഠിച്ചിന്യന്നേനി ഇന്ക്ക് ബുദ്ധിമുട്ട് ഞാൻ കൊണ്ടയാക്കലും കൊണ്ടര്ലൊക്കേനീ വണ്ടിമലേയ്
ആ സയൻസ് എന്തായെടുത്തെ ഹുമാൻറ്റിസോ? ആഹ് അതന്നെ നല്ലേ
ആ കുട്ടിയോക്ക് പഠിച്ചാൻ കഴിയട്ടെ ഞമ്മള് ജ്ജ് സയൻസെടുത്തോ പറഞ്ഞമ്മള് സയൻസെടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യല്ല, ആ പറ്റൂല അതന്നെ.
ഉം.
ഞമ്മള് ഓൾക്ക് കയ്യണേ ഓളാദ്യേ പറഞ്ഞ് ഇന്ക്കിഞ്ഞി ഒരേപ്ലസ് ആണെങ്കിലും പത്തേപ്ലസ് ആണെങ്കിലു ഞാ ഏ ത്ര ഇന്ക്ക് കിട്ട്യാലും ഞാ ഹ്യുമാന്റീസേ എടുക്കുള്ളൂന്ന്. ഓളെന്തോ വിചാര്ച്ച ഹുമാൻറ്റീസ് ആഹ് അതാണ്. അതാണ് ഞമ്മള് പിന്നെ നിർബന്ധിച്ച്ങ്ങാണ്ട് ജ്ജി സയൻസെട്ത്താേ അല്ലെങ്കീ കൊമേഴ്സ്ടുത്തോറഞ്ഞിട്ട് കാര്യല്ലല്ലോ ഓല്ക്ക് പഠിച്ചാനും വേണ്ടേകയ്യാ
ആഹ്.
ഞമ്മള നിർബന്ധത്തിനെട്ത്തിട്ട് കാര്യല്ലല്ലോ?
അതന്നെ അതന്നെ.
പിന്നെന്താ ഇങ്ങളെ വീട്ട്ല് ചക്ക ചക്കെക്കെണ്ടോ?
ഏഹ് ചക്കെക്കെ ഇഷ്ടം പോലണ്ട് അനക്ക് വാണോ?
ആഹ് ഏഹ് ഇവടെണ്ടെടി ഇഷ്ടം പോലെ ഞാപ്പ തൊടീ തൊട്യോക്ക്ങ്ങനെ എറങ്ങിയപ്പ ചക്കണ്ടപ്പങ്ങനാട് ചോയിച്ചതാ ഉം മാങ്ങ്യാണ് ഇല്ലാത്തത്.
ആഹ് മാങ്ങ നിക്കൂല്ല മാങ്ങ ഞാ വാങ്ങല പൊറത്തോവ്മ്പോ
അങ്ങനെന്നെ ഞങ്ങളൂവടെ കാട്ടല് ഇന്നലെ ഇപ്പോ ഒന്നര കിലോ നൂറോ അങ്ങനെ എത്രോ പറഞ്ഞ്ങ്ങാണ്ട് കൊണ്ടോന്ന്ട്ട്ണ്ട്
ആഹാ മാങ്ങി ഇനിക്ക് മാങ്ങിം ഇവടെപ്പ കൊറവാ മുറ്റത്തൊരു മാവ്ണ്ടായിനി ഇപ്പൊ കഴിഞ്ഞറാശ്യം അയ് വന്നേല് പിന്നെ അയ് വെട്ടി മതിലൊക്കെ പൊട്ടിട്ട് മാവ് വെട്ടി ആഹ് അപ്പൊ പിന്നെ അയിമല് മാങ്ങല്ല ചക്ക ഇഷ്ടം പോലെണ്ട് ചക്ക മോള്ളായിട്ട് ഇടാനൂടി ആളെ കിട്ട ട്ട്ണില്ല വീണ് പോ ഉവ്വ
ഇവിടെക്കെ അങ്ങനെ ആയിട്ട് ബംഗാളി ബം അല്ല വി വിക്കലാണ്
ആഹ് ചക്ക ചോയ്ച്ച് വരലുണ്ടായിനി ഞങ്ങള് ഈ പ്രാവശ്യം വന്നും കണ്ടില്ല ച
ഇപ്രാവശ്യം വല്ല എല്ലോടത്തും ഇണ്ടായിട്ടേക്കും ചക്കക്ക് വല്യരുരു ഇതില്ല കോൾ ആഹ് കോളാര് വരുന്നില്ല
ആഹ് ചക്ക മറ്റ് ഞങ്ങള് ഇതിലെങ്ങനെ ചക്ക ഇണ്ടോ ചക്കണ്ടോ ഇച്ചിക്ക് ഒരു ചക്കക്ക് പത്ത് റുപ്യ തരാം ഏഴു തരാന്നൊക്ക പറഞ്ഞ് വരലണ്ടായിന് ക്ഷെ ഈപ്രാവശ്യം വന്നിട്ടില്ല
ഫസ്റ്റില് വരുമ്പോ ആദ്യത്തില് മ ചക്ക പൊട്ടണം ഇവടെ ആദ്യത്തിലുണ്ടാവും അവസാനത്തിലും ഉണ്ടാവേ അപ്പോൾ അന്നൊക്കെ അൻപത് രൂപ നാപ്പത് രൂപ മുപ്പത് രൂപൊക്കെ വെച്ച് എത്തിട്ടുണ്ട്.
അഹ് ന്നബടെ ഈ ചക്ക ഇൽ എ് ച ഇള്ള് ഈ ഇപ്രാവശ്യം വന്നിട്ടില്ല അത്രയ്ക്കെ കിട്ടൂലേ?
ഏഹ് ഏഹ്
അത്രയൊക്കെ കിട്ടൂലെ ഒരു ചക്കക്ക് പറയാ?
ആഹ് ആദ്യത്തിലാവുമ്പോളെ ആ ഫസ്റ്റില് ഇവിടെ ഫസ്റ്റില് ഇണ്ടാവും
ആഹ് ആഹ് ആഹ് ഇവിടെ അയിന് അക്ക് ഉണ്ടായി ഈ മഴ ഇങ്ങട്ട് ആവുമ്പോത്തിന് പിന്നെ ആർക്കും വേണ്ടി വരൂല്ല ചക്ക രസോം ഉണ്ടാവൂല ആ ഒരു ടൈമിക്കവരല്
ആദ്യത്തിലുണ്ടാവും അവസാനത്തിലും ഉണ്ടാവും ബടെ
ആഹ്
ഞങ്ങൾക്ക് അങ്ങനെയാണ് പിന്നെ നീ എന്ന നാ വീട്ട്ക്ക് പോണ് അങ്ങട് ഞമ്മള നാ ന
ആഹ് ന്ന് നാട്ട്ക്ക് ഇൻഷ അള്ള പോണം ഞാൻ കുട്ടീനെ അന്ന് ഹോസ്പിറ്റലിന്ന് കണ്ടു പോന്നാ പിന്നെ പോയിട്ടില്ല പിന്നെ അയ്ൻ്റെ എടേല് ഒരു ദിവസം പോയി പോന്ന് പിന്നെ ഞിപ്പോ പോണം ആഹ് അത് എനിക്ക് ഇവിടെ അടുത്തന്നെ ആയതോണ്ടേ
ആഹ് അഹ് പറഞ്ഞീനിം ഉമ്മച്ചി അത് പറഞ്ഞനിം ഉമ്മച്ചി ഇങ്ങളൊരു ബേജാറും പേടിച്ചണ്ട ഞാൻ വന്നോണ്ട് ഇജ് പിന്നെ വണ്ടിം ലൈസൻസും ഇടു തോണ്ട് ഇജ് കഴിച്ചിലായില്ലോ
ആഹ് അതന്നെ പറഞ്ഞേ വണ്ടി എടുത്തോണ്ടന്നെ കഴിച്ചിലായിത് ഉമ്മച്ചി ഞങ്ങള് ഇങ്ങനെ അഡ്മിറ്റ് ആ ഞങ്ങള് ഇങ്ങനെ കാണിച്ചാ വന്ന് ഡോക്ടർന്ന് അഡ്മിറ്റ് ആവാർന്ന് ഇന്ന് ചെലപ്പോ പ്രസവണ്ടാവും പറഞ്ഞുന്ന് പറഞ്ഞപ്പോന്നെ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വേഗം വണ്ടിടുത്തു കുട്ട്യളൊക്കെ സ് ക്കൂളിക്കുംപോയി പിന്നെ എനിക്ക് കുട്ടികളെ കാര്യത്തിലും ബേജാറില്ല മൂത്ത ച്ചികളുവിടെ അപ്പറവും ഇപ്പ റോക്കെള്ളതോണ്ടേ
ആഹ് അതന്നെ അതന്നെ അയിന് ഞമ്മള് എങ്ങനെ നിക്കണ് അയിനനുസരിച്ചല്ലേ നമ്മളോട് ആൾക്കാ മറ്റോലും ഇങ്ങട്ട് തിരിച്ച് നിക്കാ നമ്മള് നിക്കണേനനുസരിച്ചാണല്ലോ
ഓലൊട്ക്കേനും പോയാ ഓൽതേനു ഞാൻ നോക്കും ഞാൻ ഒട്ക്കേനു പോയാ ബല് ഓല് നോക്കും അങ്ങനേണ്
ആഹ് അങ്ങനെന്നെ വാണ്ടിയത് ഉം ഉം ഉം അങ്ങനെന്നെ വാണ്ടിയേത്
ഉം അല്ല് ഞമ്മക്ക് അതൊക്കെന്നെണ്ടാവുള്ളു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒര് സന്തോഷത്തില് ഇങ്ങനെ കഴിഞ്ഞ് പോയാ മതി ത് ഉം
വടെന്നത്തേനി ഭഷ് ഏഹ് ഇവടെ കൊഴപ്പൊന്നുല്ലടി ഉം പിന്നെ ഉച്ചക്ക് എന്തേനിണ്ടാക്കീനി എന്നിട്ട്
ഉച്ചക്ക്ന്ന് കയ്പ്പങ്ങന്ന് പച്ചക്കറിയേയ്നി പച്ചക്കറിച്ചാല് സാമ്പാ മ്പാറ് പിന്നെ കയ്പ്പങ്ങ ഉപ്പേരി പിന്നെ പപ്പടം അത്രക്കന്നെ ഉള്ളൂന്ന്
ഏഹ് ഞാനിവിടെ കൈപ്പൊങ്ങപ്പേരിം പരിപ്പും കുമ്പളം കറി വെച്ചു പിന്നെ കുട്ടിയാക്കൊക്കെ സോയാബീനാണ്
ആഹ് അതന്നെ ഈ കുട്ട്യാക്ക് മാ അല്ലെങ്കി മുട്ട അല്ലെങ്കി സോയാബീന് പിന്നെ ഇപ്പൊ മീനെ ഈ ട്രോളിംങ് ആയതോണ്ട് മീനൊക്കെ ആദ്യേട്ത്തച്ച മീനാണ് പയേ മീനാണ്ന്നൊക്കെ പറിയെല്ലാരും അപ്പൊപിന്നെ ഇൻക്കത് മാങ്ങാനൊരു മട്യാ
മടിയാ ആഹ്
പിന്നെ രണ്ടാമത്തോള് എത്രയിലാപ്പം
ഓള് ഒന്നാം ക്ലാസ്സില് ഓള് അല്ല ഇപ്പ രണ്ടില് ഒന്ന് കഴിഞ്ഞ്പ്പ രണ്ടാം ക്ലാസ്ക്ക് ല്ലെ ഉം അഹ് ല്ലേ ഓള് അംഗൻവാടി ക്കോകല്ണ്ട് ഓളട്ത്ത പ്രാവശ്യം ചേർന്ന്തുപ്പോ മൂന്നര വയസല്ലായത് അപ്പൊ ഈ പ്രാവശ്യം
ഞങ്ങൾടേനെ കഴിഞ്ഞൊല്ലം ചേർത്തീന്
ആഹ് അയ്നെ ചേർത്തിലേ അവ്
അവ്പിന്നോലങ്ങനെ മ മ മറ്റെ വല്യാങ്ങൾന്റതും ചെറിയാങ്ങൾന്റെതും രണ്ടാൾതും ഒരുമിച്ചേയ്നി ഞ്ഞിഅങ്ങനങ്ങനെ പോയിനി പോയോളും വന്നോളും
ഓൽതൊക്കെ പോവലൊട്ങ്ങിക്ക്ണ്ന്ന്
ആഹ് ഇപ്രാശ്യം രണ്ടാളിം ചേർത്തി
ആഹ് ആഹ് ഞാന് പിന്നെന്താറിയോ ഞങ്ങക്ക് അംഗൻവാടി ഇവിടെ ത്തന്നെണല്ലോ
ആഹ് അന്റെ അംഗൻവാടി അന്റെ വീടൊക്കെപ്പ ഞാൻകണ്ടീലേ എന്നാളിപ്പം ഞങ്ങളയ്‌ലെ എങ്ങട്ടാ മിംസ് ക്ക് പാസെയ്തു അപ്പം യൗടെന്ന് കറക്റ്റ്ങ്ങട് മൻസ്സിലായില അല്ലെ ആഹ് അല്ലെങ്കി പിന്നെ ഇങ്ങനെ പോണ സമയല്ലേ
ആഹ് അയ് അവിടെ എത്താനാവുമ്പോ ഇൻക്കൊന്ന് വിളിച്ചാ മതി സ്ഥലം ഓർമ്മല്ലങ്കിലേ
അങ്ങനെയല്ല ഞങ്ങളങ്ങട്ട് പോവല്ലേ തിരിച്ചു പോന്ന് പിന്നെ ആ തിരിച്ചു പോന്ന് മറ്റൊ അരിക്കോട് പാസെയ്തിട്ടാ പോന്നത്
പോന്ന് ആഹ് ആഹ് ഉം ഉം
പോ
ഉം പോവാനായപ്പാങ്ങൾക്ക്
ആഹ് ഓനീ മാസം ആഹ് പത്തൊമ്പതാന്ത്യോ
ഏഹ് ഉം ഉം ആഹ് ഓക്കെ